ഹലോ ആ ആ കേക്ക് ഉണ്ട് എന്തൊക്കെ?
എന്താ സുഖാണ് കൊഴപ്പൊന്നുല്ല.
ഉ സുഖാണ്. കുട്ടികളൊക്കെ പോയി ഒക്കെ ഒരുങ്ങിയോ?
ഒക്കൊരിങ്ങി.
ആ ഒക്കെ ഓര് പോകുമ്പ ത്തിനൊക്കെ ഫുഡ് ഒക്കെ ആവക്കാരുല്ലേ?
ഇല്ല അവര് രാവിലത്തെ ഫുഡാണ് അധികം കൊണ്ടോവാറ്.
ആ ആ
ചോറ് കൊണ്ടോവൂല രണ്ടാള്.
ആ
മ് മൂത്തമോൻ രാവിലെ ഏഴെ ആഹ് മൂത്ത മോൻ രാവിലെ എ ഏഴേക്കാലാകുമ്പോ പോവും അപ്പൊ എനിക്ക് അപ്പോഴത്തി വാണം അപ്പോഴത്തിന് ചോറൊന്നും ആവൂല്ല. അപ്പൊ രാവിലെ കടി ക കൊടുക്കും അപ്പൊ മറ്റോനും അത് മതി.
ആഹ അധികോരങ്ങനത്തെ ഫുഡിനോടാവോല്ലോ? ചോറിനോട് വേക്കിക്കല്ലേ എല്ലാർക്കും.
ആ ശരിയ ഇനി ഇപ്പോ വല്ല ബിരിയാണി ഒക്കെ ആണോ ഇന്നലെത്തേച്ചാ ഓല് ഓക്കെയാണ്.
ആ ആഎല്ലായിടത്തും അങ്ങനെന്നെ. എത്ര ക്ലാസ്സില രണ്ടാളും.
മൂത്താള് ഒമ്പേല് ചെറിയള് രണ്ടില്.
ആഇൻക്ക് മൂന്നാള്ണ്ട് മൂത്താൾ ആറാം ക്ലാസ്സിലാണ് രണ്ടാമത്തെ ആളും ഉ രണ്ടിലാണ്. ഇപ്പൊ ചെറിയൊരു മോന് ഓന് ഒമ്പത് മാസായിട്ടേ ഒള്ളു. മ്
ഓ വേറെ ഏ ഇന്ന്. മഴയില്ല ഇന്നലിം മിനിഞ്ഞാന്നും നല്ല മഴായിരുന്നു.
മ് മ് ഇന്നലെ ഇവിടെ ഒരു മൂന്ന് മണിക്ക് ശേഷം നല്ല മഴ പിന്നെ നേ ഇന്ന് നേരം വളക്കോളം. ഇപ്പ മഴെന്നേനു.
മ്
ഇന്ന് ഇപ്പം ചെറിയൊരു വെയില് കാണാണ്ട് രാവിലെയൊക്കെ ഇങ്ങനെ മൂടി കെട്ടിങ്ങാണ്ടനേന്നു ഇപ്പൊ ഒരു വെയില്. വരുന്നുണ്ട്.
ആ ആ ഇവിടെ ഇന്ന് ഇപ്പോ മഴ പെയ്തിട്ടില്ല.
സ്കൂളില് മീറ്റിംഗ ഒക്കെ ഇണ്ടായിരുന്നു.
ആ സ്കൂള് ഒരാഴ്ച മുന്നേ ചെറിയോന്റെ സ്കൂള ഉണ്ടായിരുന്ന ഒരു വെട്ടിയെ
ഉം ഏഹ് ഇങ്ങനെ എപ്പോഴും ഉണ്ടാവുവോ ഇത്
മീറ്റിങ്ങോ ആ ഉണ്ടാവും രണ്ടാളും രണ്ട് സ്കൂളല്ല അപ്പോ ഒരാളത് കഴിയുമ്പോഴത്തന്നന് മറ്റാൾക്ക് മറ്റളൾത് കഴിയുമ്പോഴത്തന്നന് അങ്ങനെ ഉണ്ടാ
ബുദ്ധിമുട്ടാല്ലേ രണ്ട് സ്കൂളില് ആകുമ്പളേ
ആ
ഒരു ദിവസം ആണെങ്കില് രണ്ടോടത്ത് ആഹ് അതന്നെ ഒരു ദിവസം ആവുമ്പോ അത് ബുദ്ധിമുട്ടാണ് രണ്ടും നമ്മള് ഒരേപോലെ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ ഉം
ആഹ്
എന്താ ഇങ്ങട്‌ രാവിലെ എന്തായിരുന്നു ഫുഡ്?
രാവിലെ അപ്പോം ഉള്ളീം കിഴങ്ങും കറിയും. അവിടെ എന്താ?
ഇവിടെ ചപ്പാത്തീം ഗ്രീൻ പീസ് കറി.
ആഹ് ഏഹ് ഗ്രീ, ഗ്രീൻ പീസ് മഞ്ഞപ്പൊടി മാത്രട്ട് അങ്ങനെയാണോ ഇങ്ങൾ ഉണ്ടാക്കുക
ഞാൻ രണ്ട് വിധം ഉണ്ടാക്കും ആ മറ്റേ സ്റ്റൂ മാതിരി ഗ്രീൻ പീസ കൊണ്ട് അങ്ങനെ ഇണ്ടാക്കും പിന്നെ അത് പൂരി അങ്ങനെ എന്തെങ്കിലും അ അങ്ങനെ ഉണ്ട് ഉണ്ടാകുമ്പോളാണോ അതിന്റെ അതകുമ്പോ കുട്ട്യാൾക്ക് ഒന്നും കൂടി ഇഷ്ടാണ്. എന്നാ ഗ്രിൻപിസ് ഒക്കെ തി അങ്ങനെ തിന്നോളും നമ്മള് മ മല്ലിപ്പൊടി, മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഉരുളക്കിഴങ്ങും ഉ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് വെക്കണ്. അത് കറി മാത്രം ഊറ്റിടു
ഓ ഇവിടെ അതന്നെ ഇവിടെ എന്ത് കറി വെച്ചാലും അങ്ങനെ തന്നെ ആ കറിത്ത വെള്ളം മാത്രം
അങ്ങനെ മറ്റേ കറി ഉണ്ടാക്കുമ്പോ അത് നല്ലോണം കടലൊക്കെ കയ്ച്ചോളും പിന്നെ ഞാൻ എന്തായിട്ടും ചെല കടലക്കറി സദാ കടലൊക്കെ വെക്കുമ്പോ അത് അരച്ചിട്ട് അങ്ങനെ ചേർക്കും തേങ്ങ ചേർക്കണ ന് പകരം ഈ കടല കടല അരച്ച് അങ്ങനെ നമ്മക്ക് കുറുക്കും ഉണ്ടാവും പിന്നെ ഓരോ എങ്ങനെയെങ്കിലും അതങ്ങട്
ഉം അല്ല അപ്പൊ കൊറച്ച് കടല ഇട്ടിട്ട് അങ്ങനെ ക
ആഹ് അങ്ങനെല്ല നമ്മള് വെക്കുമ്പോം കറി ഇടും ഫുള്ള് കടലയും പിന്നെ അതിന്ന് കട നമുക്ക് കടലാ കൊണ്ട് നമുക്ക് എടുക്കാൻ കുഴപ്പമില്ലല്ലോ കുറച്ചല്ലേ എടുക്കുള്ളൂ ഒരിത്തിരി കുറുക്കത്തിന് മാത്രം ഉം ഇങ്ങനെ തേങ്ങ അരക്കണേന് പ പകരാവേം ചെയ്യും കടല കുറച്ചയില് കട ചെയ്യും കൊറച്ചധികം കടല നമ്മൾ ഇടുമ്പ ഇടണെന്നേ ഉള്ളു
ഉം ഉം
അങ്ങനെ വെക്കും ആ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ അതും അങ്ങനെ കഴ്
ഉം
ഒന്നാമത് കടല് നമ്മള് ഒരു തീരെ കഴിക്കാത്തു കൊണ്ടാണ് അങ്ങനെ ആക്കണത് അതിന്റെ ഒരിത് ഇണ്ടാക്കി കൊടുക്കാൻ വേണ്ടീട്ട് ഉം
ഇപ്പ ഇനി ഇപ്പത്തെ മക്കളൊക്കേ കടല പയറ് ഒന്നും വേണ്ട ചിക്കന് ബീഫ്
ആഹ് ഉം ബീഫിനില്ല ആ ചിക്കന് ബീഫിനില്ല ഉം ആ ഞ ഇവ രണ്ടാളും ബീഫിന്റെ ചിക്കന്റെ ആൾക്കാര് ബീഫ് വെച്ചാ ഞങ്ങള് രണ്ട് മൂന്നു ദിവസൊക്കെ ഉണ്ടാവും ആ ആർക്കും ഇത് ആവശ്യ
ഞാൻ ചിക്കൻ ബീഫ് പൊരിക്ക ചെയ്യാ പൊരിച്ചാ പിന്നെ ചെലവാവും അല്ലെങ്കി ചെലവാവൂല
ആ ഒരു വയറുവേദന ഇള്ളാണ്ട് ഞാൻ ഇങ്ങനെ പൊരിക്കലില്ല ഒന്നും വയറുവേദന വലിയ മോന് ഓനാനെങ്കി വെറും ഉമ്മ അങ്ങനത്തെേ തിന്നുള്ളു ഉരുളക്കെഴങ്ങ് പൊരി തന്നെ ഇന്നും ഇപ്പൊ അതൊക്കെ നിർത്തി ഡോക്ടർ പറഞ്ഞു അങ്ങനത്തെ ഒന്നും കൊടുക്കണ്ടാന്ന് പറഞ്ഞു ഇപ്പം അങ്ങനെ പൊരിക്കണെ ഒന്നും അങ്ങനെ ഉണ്ടാക്കലില്ല
ആ
ഉ എണ്ണയില്ലാത്ത അധികം ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും
ഇവിടെ പെരുന്നാളൊക്കെ ആയിട്ട് പെരുന്നാളൊക്കെ ആയിട്ട് പത്ത് പതിനാല് കിലോ ബീഫന്നെ കിട്ടീക്കുണു ഒന്ന ഒന്ന് കഴിയുമ്പോൾ ഇത് വരെ ഉണ്ടായിരുന്നു ഇപ്പ കഴിയന്നെ ചെയ്യല്ല ഓര് കൂട്ടൂല
ആ അതാണ് സംഭവം
ഉ അതൊന്ന് ചിക്കനാണെങ്കി എത്ര പെട്ടെന്ന് കഴിഞ്ഞ് വെച്ചാൽ മതി
നമ്മള് മറ്റേ മസാലൊക്കെ ഇട്ടിട്ടൊക്കെ ഇങ്ങനെ ഓരോന്ന് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കൂലേ അധികം ഉണ്ടെങ്കി അങ്ങനെ ചെയ്യ് ചെയ്യും വെറും നമ്മള് വേവിച്ചിട്ട് ആക്കിട്ടും കൊടുക്കണ അത് ഓര്ക്ക് തീരെ തിന്നാത്ത ഇവിടാണെങ്കിലേ നമ്മള് വല്ല പൊക്കവടെ അതോ ഏ ഇറച്ചിപ്പത്തിൽ അങ്ങനെ ത്തെക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതൊക്കെ അങ്ങനെയാണ് കഴിച്ചോളും
പക്ഷെ അങ്ങനത്തൊക്കെ ഉണ്ടാക്കിയോല് ഇത് തിന്നും ബീഫും ഒക്കെ തിന്നും അല്ലെങ്കിൽ
ആ ആ അതാണ് അങ്ങനെണ്ടാക്ക അങ്ങനാണങ്കി ഇവർക്ക് കുഴപ്പല്ല ഇത് ഇങ്ങനെ ഇങ്ങനെ വരട്ടിയതൊക്കെ ആണെങ്കിൽ അങ്ങനെ എടുത്ത് തിന്നേണ്ട ഒരു ബാക്കിയാണ് ഉ പെരിച്ചതാണെങ്കിൽ നമുക്ക് ബീഫ് എനിക്ക് എനിക്ക് വല്യ ബീഫ് ഫ്രൈ ചെയ്തതാണെങ്കിലും വലിയൊരു താല്പര്യ ഇല്ല നമുക്ക് ഇങ്ങനെ കുറച്ച നമ്മള് അപ്പാ രണ്ട് മൂന്ന് കഷ്ണം അങ്ങനെ എടുത്ത് തിന്നിട്ട് പിന്നെ നമുക്ക് അത് ഇങ്ങനെ ഇങ്ങനെ കടിച്ചോണ്ടിരിക്കുമ്പോ വാണ്ടതോന്നും ഇന്ന് വല്ല അതുകൊണ്ട് വല്ല സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോഴാണ് പിന്നെ ഞാനത് കൂടുതൽ ഇങ്ങനെ നമ്മളൊന്നോ രണ്ടോ അങ്ങനെ കഴിക്കുമ്പോ അങ്ങനെ കഴിക്കോളു ഞാന് അങ്ങനെയൊക്കെയാണ് ചിക്കൻ പിന്നെ പൊരിച്ചതാണെങ്കിലും വര വരട്ടിയതാണെങ്കിലും ഇങ്ങനെ
ഇല്ല ഇവിടെ കറി വെച്ചാ കൂട്ടൂല കറിത്തെ കൂട്ടൂല
ആ കറിയൊരു വെള്ളം ഒരു ഇത്ണ്ടാവില്ല കറിത്തേത് ഇനി കുറുമ പോലെ ആക്കിയാല് വേറൊരു ട്ടേസ്റ്റ് അല്ലേ വല്ലാണ്ട് ഇങ്ങനെ വെള്ളം പോലെ ആക്കാതെ
ആ അല്ല ഞമ്മളപ്പോ ഈ പത്തരിക്കൊക്കെ തേങ്ങ അരച്ചിട്ട് വെക്ക കൂലെ അങ്ങനൊക്കെ വെച്ചാലും ഓര് ചിക്കൻ കൂട്ടൂല കറി കൂട്ടും ആ ഇതെന്താ ചിട്ടാ ഒരാൾക്ക് പറ്റണതെ ആ ഒരാൾക്ക് പറ്റണത് ഒരാൾക്ക് പറ്റൂല
ആ ഭയങ്കര ഇതാണ് ഞാന് ഇപ്പൊ ഒരു ഡോക്ടർ സജസ്റ്റ് ചെയ്യണ ആ ഒരു ഡോക്ടർ സജസ്റ്റ് ചെയ്യണത് കണ്ടു ഫോണിലേ നമ്മള് നമ്മള മക്കൾതേലും തിന്നട്ടിനി എണിട്ടിപ്പോ ഓ ഓന് ഒരാൾ വ ത് ഇത് തിന്നിട്ടില്ലെങ്കി മറ്റേത് ഇണ്ടാക്കി കൊടുക്കും മറ്റേ അങ്ങനെങ്കനം മാറി മാറി നമ്മള് ഇണ്ടാക്കി കൊടുക്കും നമ്മള് നമ്മള് അടുക്കള ഒരു ഹോട്ടലാ ഉണ്ടാക്കരുത് കുട്ടികൾ എന്ത് തിന്ന ഞമ്മള് എന്ത് ഉണ്ടാക്കിയത് അത് തിന്നാൻ പറയണം അങ്ങനെ ശീലിപ്പിക്ണംമക്കളെെ പക്ഷേ നമ്മള അങ്ങനെയല്ല. ല്ലോ ചെയണത് നമ്മള് ആ നമ്മള അങ്ങന ശ ഇണ്ടാക്കും ഇപ്പ ഇന്റെ മുബുന് ചപ്പാത്തി ഇഷ്ടല്ല വല്ല്യോന് അവന് ചപ്പാതിതിന്ന്ന്നന്ന് ഞാൻ ബൂരി അവനായിട്ട് ഇണ്ടാക്കും അവന്‌മാത്രം ചപ്പാത്തിന്നൂല്ല നമ്മള് ഇണ്ടാക്കും അത്പ്പോ ആരെന്ത് പറഞ്ഞാലും നമ്മളെ മക്ക് മക്കള് തിന്നണ്ടേന്ന് വിചാരിച്ചിട്ട് നമ്മള് അങ്ങനെ ഓല്തിന്ന്ണന്നെ ഇണ്ടാക്കുള്ളു ഉം അങ്ങനെ ശീലിപ്പിക്കണം നമ്മള് തിന്ന്ണ തന്നെ ഓലെകൊണ്ട് ശീലിപ്പിക്കണംന്ന് എന്നാലൊള്ളൂ എല്ലാതും ഇതാവുള്ളൂ വേർ
ആഹ അപ്പ സ്കൂൾക്കൊക്കെ എങ്ങനെ ചോറാ കൊണ്ടോവാ
സ്കൂൾല് ഓൽക്കവ്ടുന്ന് ചോറ് കിട്ടും യു പി അല്ലേ യു പി ക്ലാസ് എൽ പി ക്ലാസൊല്ലേ അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പ യു പിം പിനെ ആറാം ക്ലാസ്സൽല്ല ഓൻക്കിഫ്രണ്ട്സ്ഒക്കെ കൊണ്ട്ണ് പറ ണ്ട്റർപ്പം അപ്പൊ ഇപ്പൊ തൊട്ട്- ത് അങ്ങനെ എടക്കടക്ക് ഇങ്ങനെ ആക്കി കൊടുക്കും കയ്യാണെങ്കി ആക്കി കൊടുക്കും ഇപ്പൊ പനി ആയോണ്ട് ഇപ്പ അങ്ങനെ വല്ലാണ്ട് അങ്ങട്ട് എല്ലാതും ആരാവിലെ അങ്ങട്ട് ഒരുങ്ങൂലല്ലോ ചെറിയൊരു ആളാവോണ്ട് അപ്പൊ ആവാണെങ്കിൽ ആക് ക്കി കൊടുക്കും അല്ലെങ്കിൽ അവിട്ന്ന് വാങ്ങാൻ പറയും
ഉം
കുട്ടികളൊക്കെ പോയപ്പോ ഫ്രീ ആവുംല്ലേ
ആഹ കുട്ടകള്പോയാല് ഫ്രീയാവും പിന്നെ ഒന്നുംല്ല ഇഞ് നാല് മണി വരെ ഇല്ല നാട്ടിലില്ല
ആഹ് അഅ് എന്താങ്ങട്ട് ഉച്ചക്കെക്ക് ഫുഡാക്ക്യാ
ഉച്ചക്കക്ക് ഇന്നെന്താ മോര് കറി പയർ ഉപ്പേരി പപ്പടം ചോറ് മീൻവന്നില്ല മീന് വന്നു പക്ഷെ അയില് ഈ വാള പറഞ്ഞ മീനെയ്നി ഇൻക്ക് ഇഷ്ടം തന്നെല്ല ഈ വളർത്തി മീനൊന്നും ഇഷ്ട്ടല്ല
ആഹ ഇപ്പൊ അങ്ങനെ കടല്ക്ക് അറങ്ങാൻ പറ്റാത്തോണ്ട് അങ്ങനെ കിട്ട് ട്ട് തോന്നില്ലേ
ഉം ക്ഷെ ആ മീന്റെ രസം ഇണ്ടാവുല്ലാ ഈ അഅ് ഞാൻ മ്പടെ ഇണ്ടാക്കി ക്കി കഴിഞ്ഞൽ നമ്മളഅട്ക്കള മൊത്തം അതേ സ്മെല്ല് വര്യാണ്
ആഹ അങ്ങനെക്കോരോ
ഉം ഇനി മക്കള് വൈകി വരുമ്പോയ്ത്തിനല്ലേ അപ്പ വൈകുന്നേരം ചോറിന് വല്ല മുട്ടൊക്കെ കൊട്ന്ന്ട്ട് പൊരിച്ച് കൊട്ക്
ഉം ഉം അവിടിം മുട്ടടെ ആൾക്കാരന്നല്ലേ
ആഹ അല്ല അങ്ങനെ ച്ചാ ഞാന് കൂട്ടാല്ലാത്ത ദിവസങ്ങളിലൊക്കെ അങ്ങനെ
ആഹ് ആഹ്
അല്ലെങ്കി പിന്നെ കഴങ്ങോ സോയാബീനോ ഒക്കെ പൊരിച്ച്കൊടുക്കും
ആഹ്
ഉം ന്നാ ഓക്കെ ഉ ഉ